ഹലോ
ഗുഡ് മോർണിങ്ങ്
ആഹ് കേൾക്കണില്ലേ
കേക്കുന്നുണ്ട് എന്തൊക്കെ വിശേഷങ്ങളൊക്കെ
ഉം ഉം ആ മഴ രാവിലെ നല്ല മഴല്ലേ ഇപ്പ ഇങ്ങനെ ഒന്നിങ്ങനെ ചോരുന്നുണ്ട്
ചായ കുടിച്ചോ
ഉം ചായ കുടിച്ചു അവടെന്തൊക്കെണ്
എന്താ അക്കെ നല്ലത് എന്താ പറയണെ
ഇപ്പൊ ഇപ്പ്‌ ഇപ്പൊ പ്രത്യേകിച്ച് ഒന്നുമില്ല വരണിപ്പൊ എന്റെ വീട്ടില പ്രെത്യേകിച്ച് എന്താ ഇന്ന് ഇവിടെ ഓ ഓ സ്കൂളില്ലേന്നല്ലോ
ആഹ് ആഹ് ഞാനിന്റെ വീട്ട്ക്ക് പോന്നെക്ക സ്കൂളില്ലാത്തോണ്ടെ രണ്ടു ദിവസം ലീവ് അല്ലായിനൊ പിന്നെ എന്താ ചോറൊക്കെ ആയോ ഉച്ചക്കുള്ള ഉം ഇന്നിപ്പോ പോവോ എന്നാ നാളെ സ്കൂളില്ലേ
ആഹ് സ്കൂൾഇണ്ട് ഇന്ന് പോണം
ഏഹ് കുട്ടികളെക്കെ
കുട്ടികൾ താ അവിടെ ഇണ്ട് ഒരാള് മതർസെ പോയേക്കണ് ഒരാള് ഇണ്ട് ഇവിടെ
ഏഹ് ഇവിടെ എന്താ ങ്ങനെ പോണ് ഉം
ഉം പിന്ന ന്നത്തെ കറി എന്തൊക്കെയാണ്
എന്താ അങ്ങനെ പോണം ഉം കുട്ടികള്താ ചെറിയ മക്കളാണ് ഒരാള് എൽ കെ ജി പോവും ഒരാള് രണ്ട്സായ കുട്ടിയാണ്
ഏഹ് ഉണ്ടായിക്കോടുക്കാൻ പ്പൊ വരാം
പിന്നെ എന്തൊക്കെയ എന്നിട്ട് വേറെന്തൊക്കാ നല്ലത്
ഏഹ് ചെറിയ കുട്ടിയാണ്
ഏഹ്
ചെറിയ കുട്ടിയാണ്
ആ, ചെറിയ കുട്ടിയാളാണ്, നിങ്ങളുടെതൊ
ആ, ഒന്ന് ചെറുതാ, ഒന്നിനെ പിന്നെ, ഒന്നാക്ലാസ്സ്‌, ചേർത്തെന്നെന്നെണ് പെൺകുട്ടിയാൾ
ഉം, ഉം, രണ്ടു പെൺകുട്ടിയാള, ഇവടെ രണ്ടും, ആൺകുട്ടിയാള
ഉം,
ഉം, പിന്നെ.
പിന്നെ, മറ്റേ എതൊക്കെ, മ്മ, മ്മ്, എന്തേളും, ചെയ്യലിണ്ടോ
ഉം, ഇല്ല, ഞാന് ഓസ്‌വൈഫ്‌ ആയിട്ടേന്ന് ജോലി, ആയിട്ട് അങ്ങനെ, പോണ്.
ആ, ഹുസ്ബൻഡ് നാട്ടിലാ
ഹസ്ബൻഡ്, നാട്ടില, ഹുസ്ബൻഡ്, ഗൾഫിലേനിം, പ്പൊ, നാട്ട്തന്നെണ്, ഇങ്ങളെദോ
നമ്മടെ, നാട്ടല്ലാ
ഉം, ഉം.
ഉ, പിന്നെ, വീട്ടിലാരൊക്കെ, ഇണ്ട്.
വീട്ടില്, ഉമ്മ, ഉണ്ട്, ഉപ്പണ്ട്, ബ്രദറ്, സിസ്റ്ററ് ആ, എക്ക്, ഇയാള, വീട്ടിലോ
ആ ഞങ്ങടെ
ഏ
അത്, കുറച്ച്, വല്ലേ, കുടുംബ
ഏ, ഏ, ഞങ്ങളത്, വല്യ, വല്യ, കുടുംബണ് പക്ഷെ, അവിടുത്ത, കേട്ടാ, ഹസ്ബൻഡിന്റെ അടുത്ത, കേട്ടോ എന്റെ, വിടുത്തെ ചെറിയത കുടുംബണ്, അവിടുത്തെ, വലിയ കുടുംബ
ഉം, ഉം.
ഉം.
ചോറ് അങ്ങനെ
സ്കൂൾ ലീവിന്
ഇപ്രാവശ്യം, പോയിട്ടില്ല, അല്ലെങ്കി പോവലിണ്ട്
ഏ, ആഹഹലുണ്ട്, ഇപ്പൊ, ഞാൻ ഏകർ ഭിണിയാണ്, ഞാൻ റെസ്റ്റ്, ആയിട്ടേ, പിന്നെ യാത്ര, ചെയ്യാനന്ന് അങ്ങനെ, പറ്റൂലല്ലോ, അഞ്ചാം മാസംയിക്കണേ, ആ കയ്യട്ടെച്ച്, ങ്ങനെ, കാത്ത് നിക്കാണ്, ഹ്മ്, അല്ലാതെ ലോങ്, ഒന്നും, പോകാൻ, പറ്റൂല, പിന്നെ ഇപ്പ, സ്കൂള് പൂട്ടിയപ്പ, ഞാന്റെ, വീട്ടക്ക് അങ്ങന ഒ പറഞ്ഞതാ, ഇങ്ങെ, ആക്കി തരോ, ചോയ്ച്ചതാണ്
ഞാന്, പോങ്ങള്, പോവലുണ്ട് അത്യാശ്യ, ടൂർ ഒക്കെ, പോവലിണ്ട്, പശെ ഇപ്രാവശ്യം, എന്താ പറയാ, പോവാൻ പറ്റില്ല
എ, ഏ, ഉം.
അവരുടെ, പണിത്തടങ്ങ, നല്ല രീതിൽ, തിരക്കിലും
ആഹ, അങ്ങനെ.
പോവാൻ, പറ്റീല, പിന്നെ എടുത്ത്കൊക്കെ, ങ്ങനെ പോയി, കുട്ടിയാളെ പാർക്കൊക്കെ, അങ്ങനെയൊക്കെ, പോയി, ലോങ് ആയിട്ടൊന്നും, പോയില്ല
ഏ, വീട് പണി, തൊടങ്ങിയോ
തൊടങ്ങാന്, സ്ഥലൊക്കെ, ഇങ്ങനെ, നേരാക്കി നരപ്പാക്കലും, മതില്, അങ്ങനെയൊക്കെ, പണിയാനുണ്ടാവലോ മരങ്ങളൊക്കെ, ശെരി പണി
എ ഏ
കേറു പണിയൊക്കെ ഇറങ്ങുമ്പോ പിന്നെ എ കൊറേ ടൈം പനിയന്നെ കൊറെേ ടൈംടുക്കും പര കിട്ടും ചെയ്ല പിന്നെപ്പോ സാധനങ്ങള് കിട്ടാനും ബുദ്ധിമുട്ടല്ലേ
അതന്നെ
അപ്പോപിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് കൊറെ കൊറെ ലോങ്ങായി സമയങ്ങനെപോയി പി ന്നെ മഴ മഴയും പെയ്തില്ലേ മെഴില്
ആ മഴ പെയ്ത് മഴ പെയ്താ പിന്നെ പണിയൊക്കെ നടക്കണങ്കില്
അയ് ആ പണിയൊക്കെ എട്ക്കാ നല്ല പണിയല്ലേ
അതന്നേണ് ഞങ്ങക്ക് സ്ഥലൊക്കെ ഇട്ത്ത്ക്ക്ണ് സ്ഥലട്ത്ത് ഇപ്പൊഞ്ഞ്താ നെരപ്പാകി ഇട്ടിക്ക്ണ് ഏ അതിര് കെട്ടി വെ ച്ച് അങ്ങനെ ഇഞ്ഞിപ്പൊ തറടണം പറഞ്ഞ്ങ്ങനെ നിക്ക്ണ്ട് കുറ്റി അടിച്ച്ക്കാണ്ടേ
ആ ആ
ഇഞ്ഞിപ്പോ പ്രസവം കഴിഞ്ഞിട്ടെന്നേക്കാരം നോക്കുവാല്ലേ അയിന്റെ എടേകൂടെ നോക്കാനുപ്പള്ളെ ഇതില്ലേ നാട്ട്തന്നെയല്ലെ
പിന്നെ കുട്ട്യാളൊക്കെ ആൺകുട്ടിയളാ ഇല്ല സ്ഥലം ഞങ്ങൾക്ക്ള്ള സ്ഥലാ തറവാടായിട്ട് നിക്ക്ണ സ്ഥലാ ആഹ് ആഹ് ആ പിന്നെ വീട് പൊളിക്കുമാണം
ആ ആ അപ്പല്ലാ എല്ലാർക്കുള്ളതാ ഇങ്ങക്ക് മാത്രള്ളതൊ
അങ്ങനെയല്ല എന്തല്ലാ ഏ വേറേണ്ട് കാക്കാര് വീട് സ്ഥലം വാങ്ങി കേട്ടിട്ട്ണ്ട് പിന്നെ ഞങ്ങള് ചെറുത അപ്പ പിന്നെ തറവാടിന് മാറ്റുന്നുണ്ട് ഇന്നിട്ട്ങ്ങനെ കുഴിച്ചിട്ട് ആ ഇതൊക്കെ കേറ്റിട്ടൊഴിവാക്കണം
ആ ഉം ഉം
ഉം പിന്നെ മറ്റുള്ളോരെ സ് സ്ഥല വാങ്ങിയാണ് കേറ്റാണോ അത് ഒരാള് ബാക്കിയാരൊ
ഏ മൂത്തച്ചിയാള് ഇണ്ടോ അനക്ക്
ആ ആ നാല് മുത്തച്ഛിയാള്
നാലെണ്ണൊ ഇങ്ങളാ ചെറുത്
ആ ചെ
ഏ അപ്പൊ അവരൊക്കെ വേറെ പോയോ
ഇല്ലേ പോയിട്ടില്ല
ഒക്കെ അവിടെതന്നെ
ആ ഒരാള് മാത്രം വേറെ പോയി പോയിട്ട് കൊറേ ആയിട്ടൊന്നുല്ല കെ ഒരു കൊല്ലം കഴിഞ്ഞ് ഒന്നര കൊല്ലം ആ ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആയി രണ്ട് കൊല്ലം ആയിട്ടില്ല
ഏ ഏ പിന്നെ നാത്തൂമാരില്ലേ
ത്തൂമാരില്ല
ഏ നാലാണുങ്ങളാ
ആ അഞ്ചാണ്ങ്ങള് അയ് പിന്നെ ഏ എന്താ പറയാ ഒരു കാക്കു കൊറച്ച് വീട് വെച്ചു കൊറച്ച് വല്ല്യയാ വീടാണ് പിന്നെ ഏ ഉമ്മാക്ക് അയിന്റെടേലൊരു ആക്സിഡന്റ് ഒക്കായി ഉമ്മാക്ക ഉപ്പാക്കു ആയി ഞാണ്ട്പ്പം അങ്ങനെ ഓല് എല്ലാരും അവിടെ പുതിയ വീട്ടിലേന്
ഏ
പിന്നെ അപ്പ പിന്നെ പഴേത് എടു ആണ് ശ്രദ്ധിക്കാതെ എന്തൊക്കായിട്ട് ആ അങ്ങനെ കൊറച്ച് പൈക്കളെ റെഡിയായിക്ക്ണ്പ്പം പിന്നെ നമ്മക്ക് അങ്ങനെ ആരും നോ പൊക്കിയോക്ക്ല്ലാ വച്ചതെ കുട്ട്യാളെ
ആഹ് ആഹ്
ക്കിളോലൊക്കെ അപ്പ പിന്നെ അതങ്ങനെ
ആഏ
അപ്പൊ പിന്നെ അതങ്ങനെ അങ്ങനെ എട്ടതൊണ്ട്േ അങ്ങനെ വീടന്ന് വീടും വരല്ലോ തുടങ്ങ പിന്നെ എല്ലാരും എല്ലാരുംട പിന്റെ കല്യാണായാലുംട ഞങ്ങള് ഈ പുതിയ വീട്ടക്കാണ് കൊടുക്കട്ടത് പിന്നെ ഞങ്ങളവിടെ നിന്ന നെ ബാക്കിയുള്ള സ്ഥലം ബാക്കി മൂന്ന് ആൾക്കരു സ്ഥലം വാങ്ങി തറവാട് നിക്കക്ക് ഞും വീട് കക്കാനുള്ള രീൽ ശരിയാക്കി
എല്ലാർക്കും ഉണ്ടാവോ ഇക്കാരല്ലേ ഇന്ന്
ആ ആ വേറെ കുറച്ച് വേഗ പ്രശ്നങ്ങളടൊക്കെ സ്ഥലമൊക്കെ ഉണ്ട് അ വേണെങ്കിൽ എക്ക പക്ഷെ അതിന് മുന്ന സ്ഥലം വാങ്ങി മ സ്ഥല വങ്ങരുന്നു
ആഹ് ആഹ് ആഹ്
സ്ഥല കിട്ടേ പോരല്ല എന്താ പറയാ ഇന്നെ കുറച്ച് വാങ്ങി കിട്ടീനു
എഹ്
പിന്നെ അവൾക്ക് അങ്ങനേും അവിടെയും ചേറ്റാം പിന്നെ താങ്കളെ പഠത്ത അങ്ങനെയുള്ള രീതിൽങ്ങനെ അതിന് വേണ്ടി അതിന് ഓല് പെരപ്പണി തുടങ്ങിയിണ്ട് തറ താറ ഇട്ടിട്ടില്ല ബാക്കിയുള്ള പ ഇങ്ങനെ ചെയ്തക്കാ കൊറേ നേരെ ക വേസ്റ്റ് ഒക്കെ കൊറണ്ടാവും ഓ സവാരി അതും ഓടിട്ട പയറി വരും അങ്ങനെ വെച്ചാല് ഓടാണ് പക്ഷെ പക്ഷ അതും കൊർച്ച് വലിയ വീടാണ്
ആഹ് ആഹ് പണ്ടത്തെ വീടിണ്ടാർക്ക് അങ്ങനെയൊക്കാാരല്ലേ ആഹ് ആഹ് ഉം ഉം അങ്ങനണ്ടല്ലോ പണ്ടത്തെ വീണ്ടാവുമല്ലോ ഓടിട്ട വീടാണെങ്കിലും കൊറെേ റൂമും കൊറെേ ഇതൊക്കെ ഉണ്ടല്ലോ
കൊറേ റൂമും വല്ല്യ അടുക്കളും രണ്ട് മൂന്ന് ല അങ്ങനൊക്കെ പറയല്ലോ ആഹ് അങ്ങനൊക്കെണ്ട്
ഞ എന്റെ വീട് അങ്ങനെയാണ്ന്റെ എന്റെ വീട് എന്റെ കെട്ടിച്ചടത്തല്ല എൻ്റെ വീട് ങ്ങെ പ പഴയ വീടാണ് എല്യ എന്താ ഓടിട്ട വീടാണെങ്കിലും അത്യാവശ്യം റൂമുണ്ട് ഏ അടക്കളാണെങ്കിലും അങ്ങനെയൊക്കെ
ആഹ് ആഹ് ഉം
അങ്ങനെ
അതാ അങ്ങനത്തന്നെ
ഏഫ്
പിന്നെ ഇതൊരു റൂമ്ന്ന് ഒരു റൂമുക്ക് അങ്ങനെ പോയിാണ്ട് അങ്ങറ്റരുന്നു ആ മഴുണ്ട് എന്നൊക്കെ പൊളിച്ചു മാറ്റണം എന്നത്തന തൊടങ്ങണം
അങ്ങനെ പിന്നെ അല്ല ഞാൻറ്റ വീട്ടില ഇന്ന് പോകും ഇന്ന് പോലും വരുന്ന കൊണ്ടാവാനേ ഓല് നാളെ സ്കൂളുണ്ടല്ലോ.
ആഹ് ഞാന ഇന്ന് പോവും
ഉം ഉ ആഹ് ഇങ്ങനൊക്കെ ലീവിന് പോരാൻ പറ്റോളേ
ആ ഇപ്പ ങ്ങൻതന്നെ നാളെ ത്തിന് കൊഴപ്പല്ലപ ഇപ്പാലും ആതൊക്കെ എപ്പോഴും പോരാൻ പറ്റു സ്സ്കൂള്ല് ചേർക്കണ മുന്നേ
പിന്നെ ആഹ
ഇങ്ങനെ പോരാൻ പറ്റുള്ള
ഉം ഉം ഇനിയിപ്പോ ഓണപ്പൂട്ടിനൊക്കെല്ലേ പറ്റോളൂ. ഓണ പൂട്ട്ഒക്കെ ആാക്മ്പോളല്ലേ.
മദ്രാസ് ഒ യ്‌വ് ഉണ്ടെങ്കിലാണ്.
ആഹ നിങ്ങക്ക് പിന്നെ മദ്രസ ണ്ടല്ലേ? പിന്നെ പിന്നെ മദ്രസിലആാക്കിട്ടില്ല ചെറിയ കുട്ടിയാണ് നാലേ ഒക്കെ ആയിട്ട്ണ്ടാവുള്ളു.
ആ എന്നാ പിന്നെന്താ
ഉം പിന്നെന്താ അല്ല ആഹ പി ആ യിന്നാ ഓക്കെ.